ഹലോ
ആഹ എന്തോ നെറ്റ് പ്രശ്നാ തോന്നുന്നു
ആ നെറ്റ് പ്രശ്നം ആ തോന്നുണ്ട്
ഉം
പിന്നെ അത്ര ഹല്ലോ ചോയിച്ചിട്ട് റീപ്ലൈ അല്ല
ആഹ എനിക്കത് ഇവിടെ ഇതായിരുന്നു സൗണ്ട് ഇല്ലായിരുന്നു
ആഹ പിന്നെ എന്തൊക്കെയ വിശേഷങ്ങള്
വിശേഷംന്നല്ല ചുമ്മാ ഇങ്ങനെ ഇരിക്കും ഇ മക്കൾ വരുമ്പോ അല്ലേ ഇനി അടുത്ത പണി
ആഹ
ചായക്കൊ വെച്ചോ
ചായ കുടിച്ചിട്ടില്ല മക്കള് വന്നിട്ട്
ആഹ
വൈകുന്നേരം ത്തിന് എന്താ കടി ഉണ്ടാക്കി
വൈകുന്നേരത്തിന് അങ്ങനെ പ്രത്യേകിച്ചന്നും ഉണ്ടാക്കില്ല രാവിലെ അപ്പ ഇരിപ്പ ഉണ്ട്
ഉം ഒന്നും ഉണ്ടാക്കൽ ഒന്നും ഇല്ലെ
അങ്ങനെുള്ള കൊ ചിലപ്പോ മേടിക്കും അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കലും വാങ്ങാ മതി
ആഹ ആഹ പിന്നെ വേറെഎന്തൊക്കെയാ എവിടക്കലും വെക്കേഷൻ
വെക്കേഷന് ആ പോയിരുന്നു പോയിന്ന് വെക്കേഷന് വാഗമണ്ണ് ഏ കട്ടപ്പന അങ്ങോട്ടൊക്കെ പോയി പോയിരുന്നോ അങ്ങോട്ടെങ്കിലും
ആഹ് പോയിരുന്നു.
ആഹ
പോയി വയനാട്ടിൽ എന്നൊക്കെ കുട്ടികളൊക്കെ അടച്ച് പൊളിച്ചു
ആ അത് തന്നെ അല്ലെങ്കിൽ അവർക്കൊരു വിശമാ പോയി ഇല്ലെങ്കി പിന്നെ
ആഹ
എങ്ങോട്ടെങ്കിലും മക്കൾക്ക് പോണല്ലോ
ആഹ പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
പെരുന്നാളൊക്കെ അടിപൊളിയായിരുന്നു. ഇ മഴയായിരുന്നല്ലോ അതുകൊണ്ടരു അങ്ങനെ പുറത്തോട്ടും പോകാനൊന്നും പറ്റിയില്ല.
ഇപ്പൊ മഴ ഉണ്ടോ?
ഇപ്പ മഴയില്ല. രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു ഞാൻ പറഞ്ഞു മക്കൾ സ്കൂളട്ട് വരുന്ന സമയത്ത് കാണല്ലേ എന്ന് പറയുായിരുന്നു
ആ അതെ എല്ലാ ഭാഗത്തക്കും ഇണ്ടാ മഴ അതായാലും കാലവർഷം തുടങ്ങിയാലോ
അത് തന്നെ ഞങ്ങൾ മക്കൾ വരുന്ന സമയ ആവുമ്പോ മഴയുണ്ടെങ്കിലേ ഭയങ്കര ബുദ്ധിമുട്ടാ വണ്ടി വന്ന് ഇറങ്ങുമ്പം വരാനും സ്കൂളിൽ നിന്ന് കയറുന്ന സമയത്തൊക്കെ ആകുമ്പോ
ആ പോവാനൊക്കെ ബുദ്ധിമുട്ടാണലെ?
ഉം രാവിലെ ഒന്ന് വെയത് അത് കഴിഞ്ഞ് സ്കൂളിൽ പോകുന്ന സമയത്ത് കുഴപ്പല്ലായിരുന്നു.
ഉം
ആഗ്രി വീണ്ടും
ഓ പിന്നെ ഉച്ചയ്ക്ക് എന്തന ഫുഡ്
ഉച്ചക്ക് ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എന്താ രണ്ട് ഐറ്റം പച്ചക്കറികളും.
ഉം
അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് കറിയുടെ കാര്യം ഒന്നും ആലോയിക്കണ്ടല്ലോ.
ആഹ് അതെ പിന്നെ വേറെ എന്തൊക്കെയാ എത്ര മക്കളാ
മൂന്ന് പേര് മൂത്തയാളിനി പ്ലസ് വണ്ണിലേക്ക് രണ്ടാമത്തെ ആള് ആറിലേക്ക്
ചെറുത് രണ്ടിലും എത്ര ആളുണ്ട്
മൂന്ന് പേര്
ആഹ്
മൂത്താള് പ്ലസ് ടു കഴിഞ്ഞു.
ആഹ്
പിന്നെ രണ്ടാമത്തെ ആള് പത്താം ക്ലാസ്സ് മൂത്തേ മൂന്നാം ക്ലാസ്സും
ആഹ്
ഇല്ല എന്തേലും ഉണ്ടാക്കി വെച്ചോ മക്കക്ക്
ഇല്ല ഒന്നും ഉണ്ടാക്കിയില്ല ബേക്കറി കൊടുന്ന് അപ്പൊ അത് കൂട്ടി ചായ കൊടുക്കാന്നുള്ള തിലാകുമ്പോ അഹ്‌ എന്തെങ്കിലുക്കെ ഇണ്ടാക്കലുണ്ട് അപ്പോ ഇന്നും അപ്പൊ അ പിന്നെ ഒന്നും ഇണ്ടാക്കാനുള്ളതിക്കു നോക്കിയിട്ടില്ല
ആഹ് ഞാൻ എന്തേലും എന്തെങ്കിലും പെ പണി കാണും ഇന്ന് പിന്നെ മൊത്തത്തി ഇങ്ങനെ ഇറച്ചിയുടോക്കെ പണിയായിരുന്ന കൊണ്ട് അതോണ്ട് ഇന്നൊന്നും ഇണ്ടാക്കാറില്ല
ആഹ് ആഹ് ഓ അങ്ങനെ
ഈ വെക്കേഷൻ ഫുൾ ഉണ്ടാക്കിച്ചേല്ലായിരുന്നോ പണി എന്തേലും പരീക്ഷിക്കും കാണുമ്പോ മക്കൾക്ക് കൊടുക്കും
അതെ പ്പ ഓൽ പോയപ്പോ അയിനുള്ള മൂഡും ഇല്ല
ഉം
ഇണ്ടാക്കും ഇണ്ടാക്കലന്നെണ് ബേക്കറിയൊന്നും കൂടുതൽ കൊടുന്നിട്ട് കൊടുക്കലില്ല
ഉം അത് കൊള്ളൂലല്ലോ
ആഹ് വീട്ടിൽ തന്നെ ഇണ്ടാക്കിട്ട് കൊടുക്കല
അത നല്ല ഇപ്പം വറുത്തതോന്നും മേടിച്ചു കൊടുക്കാൻ തന്നെ പേടിയാ കാരണം എണ്ണയും എത്ര ദിവസം പഴകിയ എണ്ണയല്ലാ വീണ്ടും വീണ്ടും ഇങ്ങനെ വർത്ത് വെക്കുന്ന
ഉം ഫാസ്റ്റ് ഫുഡൊക്കെ ഇഷ്ടാണോ
ആഹ് ഇഷ്ടം ചെയ്ച്ച അങ്ങനെ വാങ്ങാറില്ല
ആഹ്
ഹസ്ബന്റിന് വല്ല്യാ താല്പര്യല്ല അതിനോടൊന്നും
വല്ലപ്പോഴും ഇങ്ങനെ എങ്ങടേലും പോയിട്ട് വരുമ്പം അല്ലെങ്കിൽ എവിടെ പോകേണ്ട വരുമ്പ ഒക്കെ അത്യാവശ്യം വേടിക്കും അതേ ഉള്ളൂ അല്ലാണ്ട് അങ്ങനെ ഒരു മാസത്തിൽ ഒന്നെങ്കിലും അതേ ഉള്ളു
ആഹ് അതെ ആദണെന്ന്
താ മക്കള് പറഞ്ഞാലും അതിനോട് താല്പര്യം ഇല്ലാത്തോണ്ട് പിന്നെ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പോവൂല
ആഹ് ആഹ് ചെറല്ലറല്ലല്ലോ നമ്മ വിട്ടേലെന്ധെങ്കിലും ഉണ്ടാക്കുന്ന എത്രയും കഴിന്നത് പറയാൻ നല്ലത് എന്തുവാ ചെ
അഹ് തന്നെ
പിന്നെ എവിടൊക്കെ പോയി ടൂറ് അന്ന്
മക്കൾ പോയത് വാഗമണ്ണ വഴി കട്ടപ്പന ന്ന് പറഞ്ഞ സ്ഥലം
ഉം
അങ്ങനെയൊ കറങ്ങി കൊറേണ്ട് അവിടെ അനിയത്തി താമസിക്കുന്നുണ്ട്
ആഹ ആഹ്
അങ്ങനെ ഹെ അവിടെയൊക്കെ പോയി ഇങ്ങനെ രണ്ട് ദിവസവെക്കെ നിന്നിട്ട് വന്നു
ഉ അഹ്‌ നല്ല
അപ്പ അവള് അവക്ക് ഒത്തിരി ദിവസം നിക്കാൻ പറ്റുവന്നല്ല അവക്ക് കേക്കു ണ്ടാക്കുന്ന തുണ്ടേ ബേക്കിങ്ങിന്റെ പരിപാടികൾ ള്ളാ
ആഹ് ആഹ്
നിപ്പൊ നമ്മള് പോയാലും ഞങ്ങള് പോയേന്റെ അന്നും പിറ്റേന്നും എല്ലാം രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ വെച്ച് ഓഡറുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അ അതിന്റടുത്ത് നമ്മള് പോയി നിക്കുമ്പോ പിന്നെ നമ്മക്ക ഫുഡ്ഡ ക്കലു എല്ലാം പണിയല്ലേ
ഉം അതയ
ണ്ട് ബേക്കിങ്ങറിയുവോ
ആഹ് ല്ല ചെറുതായിട്ട് ഞമ്മക്കുള്ളതൊക്കെല്ലാതെ നമ്മ ക്ക്‌ള്ളതൊക്കെങ്ങനെ
ഉം ഞാനും എനിക്കറിയാം ഞാനും ചെയ്തൊണ്ടിരുന്നാ
നേര്
പിന്നിങ്ങനെ മടിപിടിച്ച് ഇന്ന് വേണ്ടന്ന്, ങ്ങനെ വെച്ചിരിക്കുന്നു
സെയിലെയ്യോ
ആഫെ ലീവാര്ന്ന്
ആഹ് ഉം
കേക്ക് നിർത്തിനാ ഞാൻ നീറ്റ്മാർക്കറിയാം
ഏഹ്
അവരണ്ടാളും സെയിലെയ്യുന്നുണ്ട്
അത് സുഖല്ലേ അങ്ങനൊക്കെള്ള എന്തെങ്കിലും ജോലിണ്ടായല്
അത് വല്ലേ
ഉഹ
നല്ലതാ നമുക്കത്യാവശ്യത്തിന് കാശു ആവുമല്ലോ കയ്യില് നമ്മുടാവശ്യത്തിന്
നമ്മളാവിശ്യത്തിനൊക്കാവും അല്ലാതെ പ്പ അതിന്നി ചെയ്യല്ണ്ടാവൂല
ആഹ് അത് തന്നെ
ത്തിനൊക്കെ ഈവര അമ്മ മക്കളെ എന്തെങ്കലും പറഞ്ഞ വാങ്ങി കൊടുക്കാനായാലും എല്ലത്തീനും ഞമ്മളെട്ത്ത് ണ്ടാവോലോ
അതു തന്നെ
ക്കൊന്നും കൂടുതലായിട്ട് അത് അറീല. ഞമ്മക്ക്‌ള്ളത്ങ്ങനെ ചെർ പക‌തിയോക്കെങ്ങനേ താക്കന്നല്ലാതെ പിന്നെ വേറെന്തൊക്കെ
വേറെന്താണ് കൃഷിയുണ്ടാ
കൃഷി ഇല്ല ചെറുതായിട്ട് ഉം കൊറേ കുട്ട് നമ്മക്ക്‌ഉപയോഗിക്കാൻ പറ്റിയ ഇപ്പൊ മഞ്ഞള് അതേമാരി ചേനാ ചേമ്പ് പയറ് വർഗങ്ങള് ഇതൊക്കെ ചെറുതായി കൊർച്ചീച്ചൊക്കെണ്ട് അതേപോലെ ഫ്രൂട്ട്സ്കള്ണ്ട് ചെറ്തായിറ്റ്. ചക്കാ മാങ്ങാ പിന്നെ റംമ്പുട്ടാന് അതേപോലെ സ്റ്റാർ ഫ്രൂട്ട് പ അങ്ങനൊക്കെള്ള ചെറ് ചെറ്ത്കളൊക്കെ അമ്മളെ മക്കക്ക്ങ്ങനെ കൊർച്ചീച്ചെ കൊടുക്കാൻ പറ്റ്യതൊക്കെ.
ഏഹ് നേരെ അതെല്ലാം നല്ലതല്ലേ വാങ്ങിച്ചു കൊടുക്കുമ്പോ അയിനാത്തുള്ള ഒരു അയിനാ നാശാവാതിരിക്കാ ഒള്ളേ കെമിക്കലൊക്കെ ചേർത്ത് വരുമ്പഴേ മക്കക്കത് കൊടുക്കാൻ കൊള്ളൂലല്ലോ.
കൊള്ളൂല അതെ. അങ്ങനെള്ള കൊറച്ച് കൊറച്ച് ഐറ്റംസ്കളൊക്കെണ്ട്.
ഏഹ്.
ഉം.
നല്ലതാ എല്ലാവർക്കുണ്ടല്ലോ ഇപ്പൊ എന്തേലൊക്കെ കൃഷികളും അടുക്കളത്തോട്ടവു എല്ലാം.
ആഹ് അതെ.
പണ്ടൊന്നും അതിന് വല്ല്യ പ്രോത്സാഹനമൊന്നുവില്ല അല്ലെ ഇപ്പ എല്ലാ അതൊക്കെ നല്ലേ എല്ലാരും മെയിൻ്റെയിൻ ചെയ്ത് പോവ്ന്ന്ണ്ടല്ലോ.
ഉണ്ട് അതെ. പിന്നെ വേറെന്തൊക്ക്യാ?
പിന്നെന്നാ സ്റ്റിച്ചിങ്ങ് അറിയുവാ?
ആഹ് സ്റ്റിച്ചിങ് ചെറുതായ്ട്ട്.
എല്ലാറിയാം സകലകലാ വല്ലഭയല്ലേ.
ഏഹ്?
എല്ലാറിയാം സകലകല വല്ലഭ്യാന്ന്.
ആഹ് കൊറശേ അറിയൊള്ളൂ കൊറേന്നും അറിയില്
അല്ല മക്കളൊക്കെ ഒള്ളപ്പഴേ എല്ലാം അറിഞ്ഞിരിക്കുന്നാ നല്ലത്, ഏത് ഏത് സമയത്ത് എന്താവശ്യാ വരുന്നേന്ന് പറയാൻ പറ്റൂല്ലല്ലോ.
ആഹ് അതെ.
എല്ലാം നമ്മുക്കെന്നെ അറിയുമ്പോ നമുക്ക് തന്നെ ചെയ്തു കൊടുക്കാം അല്ലെങ്കീ
ആഹ് അതെന്നെ. പിന്നേ ന്നാ ശെരി
ആഹ് ശെരി ഓക്കെ.